മറ്റുന്നില്ലല്ലോ
ഹലോ
എ എടുക്കാൻ പറ്റുന്നില്ലോ
എനിക്ക് കോള് പോന്നല്ലോ ആഹ കേക്കാം കേക്കാം കേക്കാം കേക്കാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഓ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ഇന്നലെ ട്രിപ്പ ഒക്കെ പോയിട്ട് വന്നതാ
ആണല്ലേ എവിടെയ ട്രിപ്പ് പോയത്
പൊന്മുടി
മഴയത്തോ
അവിടെയാണ് പൊന്മുടിൽ ഇപ്പം മഞ്ഞങ്ങ് ഇറങ്ങി നൽക്കുന്ന സമയം നല്ല പൈബാണ് ഭയങ്കര മഴയാണ് ആ മഴയത്ത് പോകൻ രസയിരുന്നു
ആണല്ലേ
ഉം പിന്നെ അത് കാരണം കല്ലാറ് കല്ലാറൊക്കെ ഉണ്ട് പോകുന്ന വഴിക്ക് അവിടൊന്നും കേറിയില്ല മഴയായൊണ്ടേ പൊന്കുടി ഉ കല്ലാറന്ന് പറഞ്ഞാൽ പൊന്മുടിയിലോട്ട് പോകുന്ന വഴിക്ക് ആ വഴി തന്നെ ഒരു ആറുണ്ട് അവിടെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാം
ആണല്ലേ കേട്ടിട്ടുണ്ട് ഞാൻ ആറുണ്ടന്ന അവിടെ
ആഹ് ഒരുപാട് നടന്നു പോണം ഒത്തിരി അ റോഡിൽ ഞാൻ നേർത്തെ പോയിട്ടുണ്ടായിരുന്നു പൊന്മുടി അന്നേരം നമ്മൾ കല്ലറൊക്കെ പോയി കുളിച്ചായിരുന്നു അതന്ന് പറഞ്ഞ റോഡീന്ന് ഫോറസ്റ്റിലാണ് അങ് നടന്ന് നടന്ന് നടന്ന് കുറെ അങ്ങ് നടക്കണം കുറെ നടക്കുമ്പ ആയിരിക്കു ഇത്രയും അങ്ങ് നടക്കണോ അങ്ങനെ നടന്ന്ന്ന് ചെന്ന് ആറ് ഒരു ആറിന്റെ ആറിലൂടെ നമ്മള ഇറങ്ങി നടന്ന് വടം കെട്ടിയിട്ടുണ്ട്
ആഹ്
ഹലോ ആഹ് അതിലൂടെ നടന്ന് അപ്പുറത്ത് പോയി കാണാം
ഈ കല്ലാർ അല്ലേ വെള്ളച്ചാട്ടം ആണോ
വെള്ളച്ചാട്ട പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ആൾക്കാർ ആ ഇങ്
ഇത് ന്റെ ഒരു മീൻമുട്ടി ഫോൾസ് ആണോ ഈ പറയുന്നത്
ആഹ് മീൻമുട്ടി ഫോൾസ് നിങ്ങള്ൾ പോയിട്ടുള്ളേന്നോ കല്ലാറ്
ആഹ് കല്ലാറന്ന് എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല മീൻമുട്ടി ഫോൾസും അറിയാം വെള്ളച്ചാട്ടമേ കൈ പിടിച്ചു പിടിച്ചു പിടിച്ച് പോകുന്ന
ആഹ് ആഹ് ആഹ് ആഹ ഇഷ്ട ഇഷ്ടപ്പെട്ടിലെ സ്ഥലം
ആഹ് പിന്നെ നല്ല സ്ഥലമാ
ഉം എനിക്കും ഭയങ്കര ഇഷ്ടം ഞങ്ങള് ബസില് ബസല്ല
കാറിലോ ആഹ്
ആഹ് ആഹ് ആഹ് ഫാമിലി ആയിട്ടും പിന്നെ റിലേറ്റീവ്സ് ഒക്കെ വന്ന് എല്ലാരൂടെ പോയി
ആഹ് നല്ല കാര്യം
ഉം ഉം നല്ല കാര്യം നമ്മളിങ്ങനെ എടക്കിങ്ങനെ പോകാറുണ്ട് എല്ലാരൂടെ ചേർന്ന് എടക്ക് ഹലോ
ഹലോ
ആഹ് എടയ്ക്ക് ഞങ്ങളെ പിന്നെ ഫാമിലി എല്ലാരും കൂടെ ചേർന്ന് തെങ് തെന്മല അല്ല തെങ്കാശി പോയാരുന്നു
തെങ്കാശി എവിടെ തമിഴ്നാട്ടിലാ
തമിഴ്നാട് തമിഴ്നാട് കേരള തമിഴ്നാട് ബോർഡറാ നല്ലയാണവടെ അവിടെന്ന് പർന്ന ഉം ഇഷ്ടംപോല സ്ഥലങ്ങളുണ്ട് കാണാനും ഒരു പ്രകൃതിയോട് പ്രകൃതിയുടെ ഒരു ഭംഗിയാണ് അവിടെ അവിടെ വല്യൊരു അമ്പലം ഏഹ് ആഹ് വല്യൊരു അമ്പലവൊണ്ട് പേര് എനിക്കത്ര അറിയത്തില്ല നമ്മള് അകത്ത് കേറാൻ പറ്റിയില്ല വെളിനിന്ന് കണ്ടതേ ഉള്ളു
ആണല്ലേ
ഉം
ഞാനും കേട്ടിട്ടൊണ്ട് ഇങ്ങനെത്തൊരമ്പലം ഉണ്ടെന്ന് അവിടെ വല്യ
ആഹ് തമിഴ്നാട് അമ്പലങ്ങളെല്ലാം ഭയങ്കര വല്യ വല്യ അമ്പലങ്ങളല്ല വല്യ കു ത്തു പണികളുവൊക്കെ ഒള്ളെ
ഉം ഉം കേരളത്തിലും ഒണ്ടല്ലോ
കേരളത്തിലും ഒണ്ട് എന്നാലും കൂടുതലും തമിഴ്നാട്ടി ഈ ചോള രാജാക്കൻമാരുടെ കാലഘട്ടത്തിലാണെങ്കി ഒരുപാട് ക്ഷേത്രങ്ങള് പണിഞ്ഞിട്ടുണ്ട് അതും ഒരുപാട് ആഹ് ഒരുപാട് കൊത്തുപണികളോടു കൂടി പണിഞ്ഞതാ
കാറൊക്കെ എങ്ങനെയാ ഒറ്റക്ക് ഡ്രൈവെയ്യോ
ആഹ് ഹ ഡ്രൈവ് ചെയ്യുന്ന ആളാ
ആണല്ലേ
ഉം ഉം ഇഷ്ടവാണ് ഡ്രൈവിങ് എനിക്കിഷ്ട
ആഹ് എനിക്ക് ഇഷ്ടം ഒരുപാട് ഒരു എലക്ട്രിക്ക് വണ്ടി വാങ്ങിയായിരുന്നു ഈ എടയ്ക്ക്
ആണോ ആഹ് അതാ നല്ലത് നമുക്ക് സാധാ വണ്ടിയാണ് ഒള്ളത് ഡ്രൈവ് ചെയ്യാൻ
ആണല്ലേ
പിന്നെ ഞാ ഞങ്ങള് ട്രിപ്പ് പോകുമ്പോ എല്ലാരൂടെ ചേർന്നാ പോകുന്നത് അതായ ദിവസം ഇപ്പ മക്കൾക്ക് വെക്കേഷനാരുന്നു
വല്യ വണ്ടിയാ ല്ലേ
ആഹ് വല്യ വണ്ടിയാ വെക്കേഷൻ ആരുന്ന് വെക്കേഷൻ ആയപ്പം അവരുടെ വെക്കേഷനനുസരിച്ചാ മ്മള് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നെ
ആണല്ലേ നല്ല കാര്യവാണത്
ഇപ്പൊ പിന്നെ അധികം പോകാൻ പറ്റിയില്ല ചൂടല്ലാരുന്നോ ചൂട് സമയത്ത് വെളീൽ എറങ്ങാൻ പറ്റാത്ത ചൂട് പിന്ന അത് കഴിഞ്ഞപ്പം പെട്ടെന്ന് അങ്ങ് മഴയു വായി മഴയും ആയപ്പം പിന്നെ ഇഞ്ഞി ഇപ്പം സ്കൂളും തുറക്കുവല്ലെ തിങ്കളാഴ്ച്ച നാളെ മുതൽ സ്കൂൾ തുറക്കുവാ
ഇന്ന് മഴ നല്ല കൊറവുണ്ട് ഇത്രയും നാൾ ഇവിടെം നല്ല മഴയായിരുന്നു
ആന്നോ
ആഹ് എപ്പഴും മഴ പെയ്തൊണ്ടിരിക്കും ഇന്ന് മാത്രം മഴ കൊറവുണ്ട്
ഉം നമ്മൾ വിചാരിച്ച് ഇഞ്ഞെയ് ഓണത്തിന് പത്തു ദുവ്സം വെക്കേഷൻ ഉണ്ട് അല്ലെ അപ്പഴ് അന്നേരം പോവാന്ന് വിചാര്ച്ച് അവക്ക് ഉം മക്കക്ക് പരാതിയാണ് ഈ വർഷം വെ വെക്കേഷൻ ആയിട്ട് എങ്ങും പോയില്ലെന്നും പർണ് അത് നമ്മൾ പർണ് കുഞ്ഞു മക്ക ളെം കൊണ്ടൊക്കെയ് നമുക്കെ പറ്റുന്നില്ല ചൂട് ആഹ് ചൂടത്ത് പിന്നെ എങ്ങനെ പോന്നെത് അത് കാരണം അങ്ങനെ കരുതായിട്ടൊന്നും പോവഞ്ഞെത് ഉം പിന്നെ
സ്വന്തം ആയിട്ട് ട്രിപ്പ് പോവാറുണ്ടോ?
ഇല്ല സ്വം ഒറ്റെക്ക് സോളോ ട്രിപ്പ് ഒന്നും പോയിട്ട് ഇല്ല എല്ലാരും ഫാമിലി ആയി ആഹ് ഫാമിലി ആയിട്ട് പോണതാ ഇഷ്ടം
ഉം ഞാൻ കൂട്തെലും സോളോ ട്രിപ്പാ പോകുന്നത്.
ആന്നോ? ഇഷ്ടാന്നോ സോളോ ട്രിപ്പ്?
ആഹ് സോൾ ട്രിപ്പാ കൂട്തെൽ ഇഷ്ടം
ആഹ് നമ്മൾ പിന്നെ പിന്നെ ഞങ്ങൾടെ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നമ്മ് എല്ലാരുടെ പോയായിരുന്നു. അത് രസായിരുന്നു അതൊരു വൺണ്ട്ര ട്രിപ്പ് വണ്ടേ ട്രിപ്പായിയിരുന്നു.
ആഹ്
ഉം അത് രസവാ പിന്നെ വെറെ എന്തൊക്കെ പുസ്തകം ഒക്കെ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണോ
ആഹ് ഞാൻ പുസ്തകം ഒരുപാട് വായിക്കാറുണ്ട്
വായിക്കെൽണ്ടാ?
ഉം പുസ്തകം ഒരുപാട് വായിക്കും സിനിമ ഒരുപാട് കാണും
ആഹ് ഫുഡൊക്കെ? എങ്ങനെ ഇഷ്ടാണോ ഇൺ എന്താ
ഫുഡൊക്കെ ഇൻക്ക് ഇഷ്ടാ ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആളാ
അതോ ഫാസ്റ്റ് ഫുഡാന്നോ ഇഷ്ടം?
ഇൻക്ക് കേരളാ ഫുഡാ കൂട്തെൽ ഇഷ്ടം ഇന്നാ ഫാസ്റ്റ് ഫുഡും കാഴിക്കും ചെലപ്പം അത് കഴി ക്കാൻ തോന്നുമ്പോ അത് കഴിക്കും അല്ലെ നോർത്ത് ഇന്ത്യൻ കഴിക്കാൻ തോന്നുമ്പോ അത് കഴിക്കും അങ്ങനെ
ഉം കുക്കി കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം ഇണ്ടോ? എന്തുവാ ആഹ് എനിക്കും കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടവാ
ആണ് അല്ലെ?
ആഹ് നമ്മൾ വെറൈറ്റി വെറൈറ്റി ഫുഡൊക്കെ പരീക്ഷിക്കാറുണ്ട്
ആഹ് നല്ലൊരു കാര്യവാണ് അങ്ങനെ ചെയ്യ്ന്നെത്
ഞാന് നമ്മൾ വെളയിന്ന് വേട്ച്ച് കൊടുക്കാന്ന് പർണാൽ വീട്ടിലള്ളോര് പറയും വേണ്ടാ ഞാൻ തന്നെ ഉണ്ടാക്കി കൊട്ക്കുന്നെ അവർക്ക് ഇഷ്ടം.
ഓ അത്ര നല്ല കുക്കാണല്ലേ
ആഹ് എല്ലാർക്കും ഇഷ്ടം, റിലേറ്റീവ്സൊ അരാ ഫ്രണ്ട്സൊക്കെ വന്നാലും നമ്മള് തന്നെ ഉ
എല്ലാം കുക്കെയ്യാറുണ്ടോ
എന്ത്‌..
എല്ലാം കുക്കെയ്യാറുണ്ടോ
നോൺ വെജ് ബിരിയാണിയക്കെ ഉണ്ടാക്കാറുണ്ട്
ആണല്ലേ
ചപ്പാത്തി എ മ ചിക്കനൊക്കെ വെറൈറ്റി വെറൈറ്റി ചിക്കനൊക്കെ ഉണ്ടാക്കും
നല്ലൊരു കാര്യവാത്. സ്വന്തട്ടും ഇത്ര നേര കുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നതേ
ആഹ് ഞാന് വെറൈറ്റി ചിക്കൻന്ന് പറഞ്ഞ ഇന്നലെ ഞങ്ങളൊരു വെറൈറ്റി ചിക്കൻ ഉണ്ടാക്കി എല്ലാർക്കും ഇഷ്ടപ്പെട്ടു, പക്ഷെ കൊറച്ചേ ഉണ്ടാക്കിട്ടൊള്ളുവായിരുന്നു. അതുകൊണ്ട് ടേസ്റ്റ് നോക്കി നമ്മളാദ്യ പരീക്ഷണത്തിന് ഉണ്ടാക്കിയതാ, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു സക്സസ്സു ആയി
ആഹ് ഇനി ഒരുപാടുണ്ടാക്കാലോ
ആഹ് അത് എല്ലാർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു ഇനി അത് ആ റെസിപ്പി തന്നെ
വീണ്ടും ഒണ്ടാക്കും അല്ലേ
ആഹ് ഞ്ഞൊര് കൊർച്ച് ദിവസം കൂടെ കഴിയുമ്പോ ഒന്നൂടെണ്ടാക്കും
സോൾ ട്രിപ്പ്ങ്തുവരെ പോയിട്ടില്ല
ഉം ഇല്ല സോളോ ട്രിപ്പൊന്നും പോയിട്ടില്ല. നമ്മള് സോളോ ട്രിപ്പ് പോകാനുള്ള ആഗ്രഹൊന്നുല്ല നമ്മളല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യാനുണ്ട് സോളോ ട്രിപ്പല്ലാതെ
ഓ മൻസ്സിലായി
ആഹ് എവിടേലും പോണോന്ന് വെച്ചാ പോവും
ഒറ്റയ്ക്ക് കാറും എടുത്തങ്ങ് പോവലേ
ആഹ് ലോങ്ങ് ട്രിപ്പൊക്കെ ആന്നെങ്കി ബസ്സിലങ് പോവും
അതെന്താ ലോങ് ട്രിപ്പ് സ്വന്തായിട്ട് ഡ്രൈവെയ്യൂല
അത്ര കാറും എടുത്തൊന്നു അത്രയും പോവത്തില്ല
ഉം ഞാൻ ലോങ് ട്രിപ്പ് ആന്നേങ്കിലും സ്വന്താട്ട് ഡ്രൈവ് ചെയ്തങ്ങ് പോത്തെള്ളൂ
ആഹ്
അവിടെ പോയിട്ടനീയെ എന്തെ അത്യാവശ്യത്തിന് എങ്ങോട്ടെലും പോണെങ്കിലേ
ഉം
അതുകൊണ്ട് സ്വന്തായിട്ട് വണ്ടിയെടുത്തോണ്ടങ് പോന്നു
ഉം അത് നല്ലതാ നമുക്കങ്ങനെ ഉം നമ്മള് കെ എസ് ആർ ടി സി ആശ്രയിച്ചങ്ങ് പോവും. അല്ലേ ട്രെയിനത്ത് പോവും ട്രെയിൻ യാത്ര ഇഷ്ട്ടാന്നോ ട്രെയിൻ യാത്ര
ആഹ് ട്രെയിൻ യാത്ര ഭയങ്കരഇഷ്ട്ടവാണെനിക്ക്
എനിക്കിഷ്ട്ട ട്രെയിൻ യാത്ര ഇഷ്ട്ടാവാന്നർഞ്ഞാ എന്ത് സുരക്ഷിതത്വണ്. നല്ലെ ഉം വീട്ടില് വീട്ടില് വീട്ടിലമ്മളെങ്ങനെയാണോ അതുപോലെ തന്നെ ട്രെയിനകത്ത് ഇരിക്കുകയയും കെടക്കുകയും ഒക്കെ ചെയ്യാലൊ
ഉം പക്ഷെ എനിക്കവടുത്തെ ഫുഡ്‌ ഒട്ടു ഇഷ്ടല്ല. ഇന്ത്യൻ റെയിൽവേസിന്റെ
ആഹ് ഫുഡ് എനിക്കു ഇഷ്ടവല്ല. നമ്മള് ട്രെയിനകത്ത് പോകുമ്പഴൊക്കെ ഫുഡ് കയ്യിൽ കരുതും
ആണല്ലേ ഓഹ് നിങ്ങൾ സ്വന്തായിട്ട് ഉണ്ടാക്കുവല്ലോഎല്ലാം
പിന്നെ തീരെ എ പറ്റത്തില്ല രണ്ടു ദിവസ ട്രിപ്പൊ ക്കെ ആണെങ്കിലേ ഉള്ളു ഫുഡ്‌ വേടിക്കുന്നത്
ആണല്ലേ
ഹ്മ്മ് അല്ലെ സ്നാക്സോ എന്തെങ്കിലൊക്കെ കേടാവാത്ത ഫുഡൊക്കെ ഉണ്ടെ കൊണ്ടുപോകും
നല്ലൊരു കാര്യാണ്.
ഹ്മ്മ് അതാ നല്ലത് എനിക്ക് റെയിൽവയുടെ ഫുഡത്ര ഇഷ്ടല്ല വന്ദേഭാരതി പോയിട്ടുണ്ടോ
ഇല്ല ഇല്ല ഇത് വരെ കേറിട്ട്ല്ല വന്തേ ഭാരതത്തി
ഞാനും കേറിട്ടില്ല വന്ദേ ഭാരതത്തില്
ആണല്ലേ
രാജധാനിയിലൊക്കെ കേറിട്ടുണ്ട്
ആഹ് അത് ഞാനും കേറിട്ടുണ്ട് രാജധാനിയില്
ആഹ് ഇനി അടുത്തത് വന്ദേഭാരതിൽ പോണം നമ്മള്ല്ലെ വന്ദേഭാരതി കോഴിക്കോട്ട് പോകേണ്ട ഒരാവശ്യവുണ്ട് അപ്പൊ വന്ദേഭാരതത്തിൽ പോവാന്ന് വിചാരിച്ച്
ആഹ് നല്ലൊരു കാര്യവാണ്.
ഹ്മ്മ് വന്ദേഭാരതെ വേം സ്പീടങ്ങ് എത്തുവല്ലേ ആഹ് അതുകൊണ്ടാ എല്ലാവരും വന്ദേഭാരത് ഭാരത് ചൂസെയ്യ്ണ്ട്.
ഹ്മ്മ്
ഹ്മ്മ്, പിന്നെ വേറെന്താണ് വിശേഷം വന്ദേഭാരത് ഒര് ജില്ലേലല്ലേ ഒള്ളൂ സ്റ്റോപ്പ് തിരുവനന്തപുരത്ത് തൊട്ട് കൊല്ലത്ത് അങ്ങനെ എങ്ങനോ ആണ്. അതുകൊണ്ട് ഫാസ്റ്റായിട്ടങ്ങ് എത്തുന്നത്.
തിരുവനന്തപുരത്ത് രണ്ട് സ്റ്റോപ്പുണ്ടെന്ന് തോന്നുന്നു എനിക്ക്
ആണോ ആഹ് എനിക്കതിനെ കുറിച്ചറിയത്തില്ല
ഹ്മ്മ്
പിന്നെ വേറെഎന്തുവായി
എന്തുവാ ലാസ്റ്റ് കുക്ക് ചെയ്ത ഡിഷ്
ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒ ഒരു വെറൈറ്റി ചിക്കനുണ്ടാക്കി
ഓഹ്
സിനിമയൊക്കെ ഒരുപാട് കാണാറുണ്ടോ
ആഹ്.
സിനിമ കാണിക്കാറില്ലല്ലേ
സിനിമയും കാണാറുണ്ടെന്ന് ഇഷ്ടമാണ് സിനിമ ഹ്മ്മ്, സിനിമ എല്ലാ സിനിമകളും കാണാറുണ്ട്. ഓക്കെടാ വെക്കട്ടെന്നെ